ഹലോ
ആഹ് കേൾക്കാവോ
കേക്കാം കേക്കാം ഗുഡ്മോണിങ് വിശേഷങ്ങളൊക്ക നല്ല വിശേഷങ്ങളാണ് കുഴപ്പല്ലാണ്ട് പോകുന്നു അവിടെയോ?
ഇപ്പൊന്നില്ല ഇങ്ങനെ പോകുന്നുണ്ട് ആഹ് ആഹ് മഴ അവിടെ ഇല്ല ചായ കുടിച്ചിട്ടില്ല. ആഹ് ചെറിയ രീതിയിലെ ഉള്ളൂ അല്ലേ ആഹ് ഇവിടെ ഇപ്പ നല്ല മഴ പെയ്യുന്നുണ്ട് ഓഹ് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ
നല്ല മഴയുണ്ടല്ലേ ഇ ചെറിയൊരു ചാറ്റം മഴയേ ഉള്ളൂ ഇവിടെ
ഓഹ് ഇവിടെപ്പോ കുറച്ചരായിട്ടേ ഉള്ളൂ അരമണിക്കൂറായിട്ട് ഉള്ളൂ പെയ്യൽ തുടങ്ങി
ആണല്ലേ പൊതുവേ ഇപ്പൊ മഴ കുറവല്ല ഈ വർഷം മഴ
അതെ അതെ അതെ വല്ല മറ്റേ ജൂൺ മാസം എന്നൊക്കെ പറഞ്ഞ മഴ തിമർത്ത് പയ്യണ്ടേ
അതന്നെ നല്ല മഴ പെയ്യുന്ന കാലാണ് ഇപ്പൊ മഴ ഇല്ല. കുറവാണ്
അതെ അതെ കുറവാണ്.
ആ ഒരു പ്രാവശ്യമൊക്കെ ഫ്ലഡ് ഒക്കെ വന്ന സമയമില്ലേ ഈ മഴ കൂടിട്ട് നല്ല മഴയായിട്ട് ഞങ്ങടെ വീടൊക്കെ പുഴയുടെ അടു അടുത്താണ് അപ്പൊ അവിടെ യൊക്കെ വെള്ളം കയറി വീട് മുഴുവനും ആ വീട് മുഴുവനും പോയാരുന്നു
പിന്നെ ആഹ് ആഹ് അല്ല അങ്ങനെയാകുമ്പോ ഈ മഴ പെയ്താല് അതിനൊക്കെ ഒരു പേടിയാണ് നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ
അതെ അതെ അതെ നമുക്ക് പേടിയാണ്
ഉം എങ്കിലും മഴന്റെ അവസ്ഥക്ക് ഒരു സാധാരണ രീതിയിൽ ഒരു മഴ കി
പറയാൻ പറ്റില്ല ഇപ്പൊ മഴ പെയ്യ ഇപ്പൊ ഈ പ്രാവശ്യം ഈ എന്താണ് ഈ ജൂൺ ജൂലൈല് മഴ പെയ്തില്ലേല് ഇനി മാറിമറിച്ച് എവിടേലും ഏതെങ്കിലും മാസം മഴ പെയ്യുവായിരിക്കും
ആ മഴ പെയ്യും അങ്ങനെ തന്നെയല്ല അതിലല്ലേ പിന്നെ നമുക്ക് ഈ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരില്ലേ
അതന്നെ ആ അങ്ങനെ മാറി പെയ്യും ആ അങ്ങനെ പെയ്യും അപ്പോഴാണ് കുറേ അപകടങ്ങളൊക്കെ സംഭവിക്കാനും ഉം വെള്ളപ്പൊക്കവും ഉരുള് പൊട്ടല് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്നതൊക്കെ അത് കഴിഞ്ഞിട്ടല്ലേ
ഇത് കഴിഞ്ഞിട്ടാ വരല് പക്ഷെ അതില് അങ്ങോട്ടേക്ക് നിക്കുവാണോന്ന് അറിയില്ല പക്ഷെ മഴ നല്ല രീതിയിലായാലും ബുദ്ധിമുട്ടാണ് എങ്കിലും വേണം ഇല്ലാതിരി
വേണം അതെ അതെ ഇപ്പ ചൂടല്ലേ നല്ല ചൂടല്ലേ ഒരു ദിവസം വെയിലാണേലും നല്ല ചൂടാണ് ഈ മഴയാണെങ്കി ഈ മണ്ണ് ന നനച്ചിട്ട് പോകുന്നതെന്നും
അത്ര ആ അത്രയല്ലേ മഴയുള്ളൂ ഭൂമി തണുക്കു ന്നില്ലല്ലോ തണുത്ത് വരുന്നില്ലല്ലോ അതിന് മുന്നേ മഴ പോകും പിന്നെ അതിന് അതിനനുസരിച്ച് തന്നെ വെയിലും ഇറങ്ങും അതാണ് പിന്നെ ഇങ്ങനെ ഇപ്പ ചൂടില്ലാതിരിക്കും
അതെ അതെ
അല ഇപ്രാവശ്യം കുട്ടികൾക്ക് കൊടന്റെ ആവശ്യ ഒന്നും വന്നിട്ടില്ല.
അതെ. അത് തന്നെ നമ്മള് ഇവരാണെങ്കി ഈ വഴക്ക് കൂടി കൊടയും മേടിച്ച്. എനിക്ക് വേണം എനിക്ക് വേണോന്ന് പറഞ്ഞ് മേടിച്ച് വെക് ക്കും. പക്ഷെ മഴയില്ലല്ലോ.
മഴയില്ല ഉണ്ടെങ്കില് ഉച്ചക്ക് ഇന്നലിം ഇപ്പ അതുപോലെയന്നെ വീട്ട്ക്ക് കൊർച്ച് നേരം പിന്നെ നല്ല വെ അത്രയേ ഉള്ളൂ. അല്ലാതെ മഴയ്ക്ക് അർഞ കാര്യം കിട്ടിയല്ല. ക്ഷെ ഇങ്ങനെ പോയ ക്ക് മഴ ഇല്ലാഞ്ഞാലും ബുദ്ധിമുട്ടാണ്.
അതെ അതെ അതെ പക്ഷെ എന്നാ രണ്ടുസം കഴിയുമ്പോ മഴ ഇണ്ടാവും എന്നാണ് പറയിണത്. ഇനിപ്പോ എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. അവര് പറയുന്നന് ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ നടക്കുള്ളൂ.
ആണ് പറയുന്നു എന്താ നോക്കാ നടക്ക അങ്ങനെയക്കെ ആ ചായ കുടിച്ചോ ആയോ
ആ ചായ കുടിച്ചു
ആ എന്തായിരുന്നു ഉണ്ടക്കിയേ അപ്പൊ
ഇല്ല ഇല്ല ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എഴുന്നേറ്റ് ഇച്ചരി ഒരു ക്ലാസ് ചായ മാത്രം കുടിച്ചുനി വേണം ഉണ്ടാക്ക അതെയതെ എല്ലാം റെഡി ആക്കി വരണങ്കിഞങ്ങക്ക് ഞങ്ങക്ക് ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ ഞാനോ വിചാരി ഒന്നും ഉണ്ടാക്കണ്ട നേരിട്ട് അങ്ങോട്ട് പോയേക്കാം പോകുന്ന വഴിക്ക് വല്ല നമ്മള് കട കയറി കാപ്പി കുടിച്ചിട്ട് പോവാന്നോർത്തു ഉം
അപ്പോ ചെലപ്പം ഇണ്ടാക്കും ഇവടിം അങ്ങനെ തന്നെയാണ് ഇന്നിപ്പോ ഉണ്ടാക്കിട്ടുണ്ട്
പിന്നെ
എ വീട്ടില ഉമ്മണ്ട് ഉപ്പണ്ട് രണ്ട് മക്കള ഉണ്ട്നിക്ക്
ആ
ഒരാളിപ്പോ മദ്രാസിൽ പോയിട്ടുണ്ട് ഒന്നിലാണ് ഒരാൾ ഇപ്പോ ഏഴു മാസെ ആയിട്ടുള്ളൂ അ അവളിപ്പൊ ഉറങ്ങിയിട്ടുണ്ട്
ആണല്ലേ
ആ വല്യ ഇൻകിപ്പ രണ്ടാളാണല്ലോ വല്യ അവന് ഒന്ന ക്ലാസ്സില് പഠിക്ക ഉം പിന്നെ ചെറുതിന് പോ ആഹ് ഇല്ല അവന്ന് മദ്രസ് ഇള്ളൊണ്ട് സ്കൂളിൽ അവധിയൊള്ളു മദ്രസുണ്ട് അത് അറും ആ ഇല്ല ണീട്ടില്ല എണീറ്റില്ല ആ പള്ളി പോകാറുണ്ട് അവര് പോകാറുണ്ട്
അത് ഈ കുഞ്ഞിപ്രായത്തിൽ തന്നെ പോകും അല്ലേ
ഇല്ല അതില് പോന്നരുണ്ട് ച്ച ആകുമ്പോ പിന്നെ ജുമുഅന്റെ ടൈം ആയതുകൊണ്ട് ചെറ മക്കളൊക്കെ പോവാറുണ്ട് അല്ലാതെപ്പം ഈ സുബ്ഹിക്ക് നീ നേരത്തണ രാവിലെ എണീ ഇപ്പൊന്നും കുട്ടികളെ കിട്ടൂല പോകാനൊന്നും അവര് പോ ഒറങ്ങണ ടൈമല്ലെ അതെ എന്നാലും മദ്രസയിലും ഉണ്ട് മദ്രസയിൽ പോകണ്ട ഏഴ് മണിയാകുമ്പോഴത്തക്കും മദ്രസ്സ തുടങ്ങുന്നതോണ്ട് മദ്രാസിൽ പോയിട്ടുണ്ട് ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് മദ്രസ്സ ക്കൊയവില്ല വെള്ളിയാഴ്ച അല്ലെ അവധിയൊള്ളൂ
ഓ അതെ അതെ അതെ അപ്പൊ വിളിച്ചോണ്ട് പോവോ ആരെങ്കിലും
ആ അല്ല ഇതുണ്ട് വണ്ടി വരാറുണ്ട് ഇതില് കൊറച്ചൊന്ന് ദൂരണോ മദ്രസ അതുകൊണ്ട് വണ്ടി മദ്രസന്റെയിട്ട് വണ്ടിണ്ട് അതുകൊണ്ട്പ്പം പേടിക്കണ്ട നേരിട്ട് അവര് അതില് പോയി ഏഴ മണക്കകുമ്പോ നായ്ക്കള് ശല്യം കാര്യങ്ങളൊക്കെ ഒക്കെണ്ടാവും രാവിലെെ ആ അവിടെണ്ട് ഇവിടെ വീട്ടില് ചിലപ്പോ വരാ മുന്നിലൊക്കെ ഇരിക്ക ക്കാറുണ്ട്
ആർക്കെങ്കിലും എന്തെങ്കലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇത് കാരണം
ഇല്ല ഇണ്ടായിട്ടല്ല പക്ഷെ എങ്കിലും നമുക്ക് പേടിയാണല്ലോ അപ്പൊ മുന്നിലൂടെ പെട്ടെന്ന് മക്കളാവുമ്പൊ അവർക്ക് പേടിയല്ലേ
അതെ അതെ അതന്നെ
ഉം അപ്പൊ എന്തായാലും ഏതായാലും വണ്ടില്ല ണ്ട് അങ്ങനെ വണ്ടിയിലാക്കുമ്പോ നമുക്ക് പേടിക്കണ്ട നേരം അവര് മുന്ന വന്ന് ഇറങ്ങിക്കോളും നേരെ പോകും ചെയ്യും മറ്റത് നമ്മൾ ടൈം ഒന്ന് വൈകിയാല് പേടിയാണ് എന്താ വരാത്തെന്ന് വിചാരിച്ച്ക്കേണ്ടി വരും കൂളിലോട്ടായാലും അങ്ങനെ തന്നെല്ലേ.
അതെ അതെ അതെ വണ്ടീക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് സമയത്ത് ത്തിന് വന്നോളും. എന്തെങ്കിൽ ഒക്കെ ഇഷ്യ ഉണ്ടെങ്കില് അവര് വിളിച്ചറിയിക്കും.
ണ്ട് അതോണ്ട് വാട്സപ്പിലൊക്കെ ആയ് അതിനൊന്നും പ്രശ്നല്ല. പിന്നെ പൈസ ഉണ്ടെങ്കിൽ അവിടെ കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ. പൈസ വേണന്നൊള്ളൂ. പക്ഷെ ഇവിടെ മദ്രസ് വണ്ടിയ്ക്ക് പിന്നെ അങ്ങനെ രൂപ കൊടുക്കുന്നുള്ളൂ ട്ടോ. സ്കൂളിന് പിന്നെ ഫീസ് ഇണ്ട് അഞ്ഞൂറ് രൂപ.
ഉം ഇതപ്പൊ പഠിപ്പിയ്ക്കുവോ? ഇവിടെ. ആഹ് ശരി ശരി. ശരി ശരി ശരി മാ ണ്ടില്ല അപ്പൊ രാവിലെ എഴുന്നേറ്റ് പോവാനോ കൊച്ചിന്റെ
ചേർത്തിട്ടോള്-
ഓഹ് ശരി ശരി-
രാവിലെ -
ശരി-
ആഹ് ആഹ് - ആഹ് ഏഴ് മണിക്ക്ല്ലൈന ള് വിളിക്കണ്ടീതാ- നേരത്തെ കുളിക്കണം അതിലേ ഇല്ലാട്ടുള്ളൂ അവര് കൊറേ തിന്നണം - അല്ല-
അതെ അതെ- മ് - ഒര് ലീവൊള്ള ദിവസം ഇങ്ങനെ പോകുമ്പോ ബുദ്ധിമുട്ട് തന്നെയാണല്ലേ എത്ര മണിയാമ്പ്- തിരിച്ച് വരും എത്ര മണിയാമ്പം തിരിച്ച്- വെരും- ഹലോ എത്ര മണിയാമ്പം തിരിച്ച് വരും- ഹലോ - കേക്ക്ണ്ടാ കേക്ക്ണ്ടോ? ഹലോ ഹലോ-
ലോ ആ കേക്കുന്നില്ല-
ആഹ് കേക്കാം കേക്കാം എത്ര മണി ആമ്പം തിരിച്ച് വരും എന്നാല് രാവിലെ പോയി കഴിഞ്ഞാല്-
പിന്നാരാ ആഹ് ഒമ്പത് മണി ആവുമ്പത്തിനെത്തും ഒമ്പത് മണിയാ
വാ എത്തൂല്ലേ ശരി അപ്പഴത്തേന് കാ കാപ്പി എല്ലാം റെഡി ആയി നിക്കണ്ടേ? ആ അന്നരോക്കെ കാപ്പിക്ക് റെഡി ആയി നിക്കണ്ടേ? ആ എനിക്ക് കേക്കാം
ആഹ് കേക്ക്ന്ന്ണ്ട് ആഹ് ഇണ്ട് ഇണ്ട്
ആഹ് അടുക്കളപ്പണിയൊക്കെ തൊടങ്ങിയോ? ഹലോ
കേൾക്കാൻ പറ്റുന്നില്ല? അതെ അതെ.
എനിക്ക് കേക്കാം എനിക്ക് കേക്കാം പക്ഷെ ചെറുതായിട്ട് വോയിസ് ബ്രേ
ചായ മാത്രം കുടിക്കുളളൂ അതെ അതെ ചായ ചായ മാത്രം കുടിച്ച് ഇല്ല തൊടങ്ങീട്ടില്ല ഉച്ചക്കുള്ള ഭക്ഷണം ഇണ്ടാക്കണം, ഒക്കെണ്ട്. റേഞ്ച് ഇഷ്യു ഇണ്ടോ കാലാസ്ഥ